ആഹ പറയാ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടിൽ അച്ഛനൊണ്ട് അമ്മയൊണ്ട് ഞാനൊണ്ട് മോനൊണ്ട് മാമനൊണ്ട്
ആ്ഹ് മാമനൊക്കെ നിങ്ങളെ കൂടാണോ
എന്തോ-
മാമനിക്ക നിങ്ങളോടാണോ
അതെ അതെ ഞങ്ങടെ കൂടെ ആഹ് പോയ് പോയ് പോയ്
ആഹ് അമ്മായിഅമ്മക്ക് എന്താ ജോലി
കേട്ടില്ല
അമ്മായമ്മക്ക് എന്താ ജോലിന്ന്
ജോലി തൊഴിലുറപ്പിനൊക്കെ പോവായിരുന്നു ഇപ്പം കൈ വയ്യാത്ത കൊണ്ട് പോകുന്നില്ല കയറി ഇരിപ്പ് ചെറുതായിട്ടുണ്ട്
ആഹ് കൈക്ക് എന്ത് പറ്റി
കൈ ഒന്ന് മറിഞ്ഞ് വീണായിരുന്നുഅപ്പൊ അത് പൊട്ടലുണ്ടായിരുന്നു
ഓ മോൻ്റെ സൗണ്ടാണോ കേൾക്കുന്നേ
ആഹ അതെ അതെ അതെ ഉം
കറങ്ങാനൊക്കെ പോവോ
ആഹ് വല്ലപ്പോഴും ഒക്കെ എപ്പോഴും ഇവിടെ ഇല്ലല്ലോ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇടക്കെങ്ങണൊക്കെ പോവും ഉം
ആഹ്
ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാൻ പോകുന്നക്കെ ഭയങ്കര ഇഷ്ടാ പക്ഷേ എങ്ങും പോവാാൻ പറ്റില്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന അടുത്ത് നിന്ന് ടൂറ് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു പക്ഷെ വാഗ്ദാനങ്ങൾ മാത്രം എങ്ങും കൊണ്ടുപോയില്ല
ആന്നാ ഒന്നു കൂടി പറഞ്ഞു നോക്കണം മുതലാളിയോട്
ഞങ്ങള് പറഞ്ഞു ഞങ്ങ പറഞ്ഞ അതിന് ടാർഗറ്റ് ഉണ്ട് അത് അച്ചീവ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടൂർ കൊണ്ട് പോകും എന്ന് പറഞ്ഞു ഞങ്ങൾ അതും പ്രതീക്ഷിച്ച് ഇരുന്ന് പക്ഷെ ഞങ്ങൾക്ക് എങ്ങും ടൂർ കൊണ്ടു പോയില്ല ഇതും പ്രതീക്ഷിച്ച് നമ്മളിരിക്കും റ്റൂർ കൊണ്ടുപോകും എന്നും പറഞ്ഞ് ടാർഗറ്റ് ഒക്കെ അച്ചീവ് ആയി രണ്ടു മാസം അടുപ്പിട്ട് അച്ചീവ് ആയി രണ്ടല്ല മൂന്നാമത്തെ മാസാ മൂന്ന് മാസം അടുപ്പിച് അച്ചീവായിട്ട് പോലും ഞങ്ങളെ എങ്ങും കൊണ്ടു പോന്നില്ല ഭയങ്കര ഇതായി പോയി ഞാൻ ആ എല്ലാരും പ്രതീക്ഷിച്ചു ഞാൻ ടൂറ് പോകുന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഒന്നും നടന്നില്ല അല്ലാതൊക്കെ പോവും ഞങ്ങളിങ്ങനെ അല്ലാതെ ആഹ് പറയുന്നുണ്ട് പക്ഷേ അവരെന്തോന്ന് അറിയത്തില്ല ഈ തിരക്കും കാര്യങ്ങളൊക്കെയാ റ്റാർഗറ്റ് കേറുമ്പോൾ അത്രയും വർക്ക് കയറി വരുവല്ലേ അതുകൊണ്ടായിരിക്കാം അല്ലേെൽ ഇങ്ങനെയുള്ള ഓഫീസുകളിലൊക്കെ ഇ ഇങ്ങനൊക്കെ തന്നാ
ആ പലതുള്ളി പെരുവെള്ളംന്നല്ലേ എല്ലാരും കൂടെ പറയുമ്പോ ചെലപ്പോം
അങ്ങ് സമ്മതിക്കും
ഞങ്ങള് തന്നെ ഒര് ഒരുപാട് പേര് അവിടെ പറഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ അവരാണെങ്കിൽ അവർക്കൊരു താല്പര്യല്ല കാ ഒന്നാമത്തെ കാര്യം ഞങ്ങക്ക്‌ നമുക്ക്‌ ഈ വർക്ക് എന്ന് പറയുമ്പോഴുത്തേക്ക് പെൻഡിങ് വെക്കാൻ പറ്റത്തില്ല അപ്പപ്പ തന്നെങ്ങ് ചെയ്ത് തീർക്കണം ഒരു ദിവസം പോലും നമുക്കത് ഈ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പ നമ്മള് ടൂർപോവാണെങ്കിൽ തന്നെ അപ്പോ അത്രയും ദിവസ ഡിലേ വരുത്തില്ലേ താമസം വരുന്നുന്നത് കൊണ്ട് അവർക്കൊന്നും ഈ അപ്പൊ കസ്റ്റമറിനെ നമുക്ക് നമ്മള് ഒത്തിരിതാവത്തില്ലേ അങ്ങനെയുള്ള പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ടൂർ ഒന്നും പോവാൻ പറ്റാതിങ്ങനെ ഇരിക്കും പ്പൊ അതെല്ലാർക്കും അറിയാവുന്നുന്നത് കൊണ്ടും ആരൊന്നും പിന്നെ ഇപ്പ ചോദിക്കുന്നയും കാര്യങ്ങളൊന്നും ഇല്ല ന്നേ ഇല്ലാവരുംങ്ങനെ കളിയാക്കി പറയും ആ ടൂറുക്കെ പോയി ഞങ്ങൾ ടൂറൊക്കെ പോയിന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കി പറയുവുന്നല്ലാതെ അവിടന്ന് അങ്ങനെ ഇങ്ങോട്ടും കൊണ്ട് വിടത്തില്ല
ആഹാ ആ എപ്പൊതാങ്കല് കൊണ്ട് പോം പ്രതീഷ വിടെണ്ട പ്രതീക്ഷ കൈ വിടെണ്ട ഉം ആഹ്
അങ്ങക്ക്‌ പിന്നെ അവിടെ എന്തുവാ വൈകിട്ട് ചായം കടിയുണ്ട് അതാണ് മെയിൻ അതുകൊണ്ട് ണ്ടാണ് ഓഫീസിൽ പോവാൻ തന്നൊരു താല്പര്യം
ആഹ് ഹാ
കടിയൊക്കെ കിട്ടും
നമ്മളില്ല ഒരു പിന്നെ വളയൊക്കെ മേടിക്കാൻ പോയ കടയില്ലേ കമ്മലും മാലേം വളയക്കെ
കല്യാണത്തിന് ആ അവിടെ ആ ഇന്ന് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പ അവിടെ ഒത്തിരി പുതിയ കാ സ്റ്റോ ക്ക്‌ വന്നെന്നു പറഞ്ഞ് ഒത്തിരി കളക്ഷനുണ്ട് അപ്പൊ അന്ന് ആ ഞാൻ ചെന്നപ്പ ഓർക്കന്നെ മനസ്സിലായി അന്ന് നമ്മള്ല്ല ഒത്തിരി എടുത്തായിരുന്നല്ലോ കല്യാണം പ്രമാണി ച്ച ച്ച് അപ്പൊ അവര് തെര ക്കി ആഹ് തെരക്കി എല്ലാരെയും ചെല്ലുന്നെങ്കി ചെല്ലാം പറ പറഞ്ഞു
ആണല്ലേ ആ എന്തായാലും അവഴിയൊക്കെ പോരണം ഒന്ന് കാരണം വര ജോലി കഴിഞ്ഞിട്ടു വരുമ്പോഴത്തേക്കും താമസിക്കുന്നത് കൊണ്ടെ എങ്ങും പോവാൻ ള്ളരു സമയമോ ഒന്നും കിട്ടുന്നില്ല ഇനി ഇപ്പൊ അവധി ദിവസങ്ങൾ ഏതെങ്കിലും നോക്കി വെച്ചേണം പോവാൻ
വരുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കേയറി നോക്ക്‌ അവിടെ ഒത്തിരി വന്നിട്ടുണ്ട് എനിക്കണേ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒത്തിരി കളക്ഷ് ണ്ട്
ആന്നല്ലേ എന്ത് ചെയ്യാമ്പറ്റും സമയം ഇല്ലാത്തത് കൊണ്ട വീട്ടിൽ വരുമ്പോ തന്നെ രാത് ത്രി ആവുന്നണ്ട് നമക്ക് പിന്നെ വേറെ എങ്ങോട്ടും നോക്കാനും ഒന്നിനും പറ്റ് പറ്റുന്നില്ല
ആഹ് ആഹ് ആ ഉണ്ട് ഞാന് ഇന്നൊന്ന് പോയായിരുന്നു കടേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരിന്ന് അപ്പ അങ്ങനെ പോയ കൂട്ടത്തില് അവിടൊന്ന് കയറിയായിരുന്നു അപ്പം അവര് കാണിച്ച് പുതിയ വന്ന് ന്നതെല്ലാം രണ്ട് ദിവസം ണ്ടായതേ ഉള്ളൂ വന്നിട്ട് അത് ആ കൊറ നാളായിട്ട് പുതിയതൊന്നും അവര് എടുക്ക് ക്കാതിരുന്നയാ ഇപ്പം പുതിയ നല്ലത് വന്നപ്പോ അവരെടുത്തെയാ ഒത്തിരി ഉണ്ട് എല്ലാം ഒന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല മോനെ ഇവിടെ ഏപ്പിച്ചിട്ടായിരുന്നേ പോയത്
ആഹ്ണല്ലേ ആ പക്ഷേ ഈ കടക്കാരൊക്കെ പറ്റിപ്പോണ്ട് കാരണം എന്താ അറിയോ നമ്മളി ഓടി ചെല്ലുമ്പലത്തേക്കും അവര് പറയും പുതിയ ഐറ്റം വന്ന ആണെന്ന് പക്ഷെ ഇരിക്കുന്ന സ്റ്റോക്ക് ആയിരിക്കും ചിലപ്പോ അവരടുത്ത് വെക്കുന്നത് കാരണം ഞാനിതുപോലെ ഒരു കടയിൽ നിന്നതാ ഞാനൊരു കടൽ ഇതുപോലെ നിന്നയാ അപ്പൊ ആ കടയില് ഇതുപോലെ ആയിരുന്ന് ക നമ്മള ഇപ്പൊ ഉപയോഗ നമ്മളിപ്പ വന്നിട്ട് ആ പുതിയ സാധനം തായെന്ന് പറയുമ്പോക്കും ഞങ്ങൾ എന്തെക്കും ഇരിക്കുന്ന സാധനം തന്നെ ആയിരിക്കും അതെടുത്തിട്ട പുതിയ സാധം പറഞ്ഞഞ് കൊണ്ട കൊടുക്കുമ്പോൾ നമ്മൾ
ആ ഹ ഹ അന്നെയതാ ആ ല ഇത് ഞാൻ ഇന്നാളി ഈ ആഹ് എനിക്ക് തോന്ന് ഒരു ഒരു മാസം സത്തിന് മുമ്പ് ഞാൻ അവിടെ ഒന്ന് പോയായിരുന്നു അവിടെ ഞങ്ങളുടെ ഒരു ബന്ധുവിന്റെ ക കല്യാണം ഉണ്ടായിരുന്നു അന്ന് ഒന്നും ഇല്ലായിരുന്നു ആദ്യമേ നമ്മൾ ചെന്നപ്പോ ഇരുന്ന അതെ കൊറെ ഇതേ ഉള്ളായിരുന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ അടുത്ത് ഇടയ്ക്ക് എവിടെയോ വന്നതണോ ഒരു മാസത്തിന് മുമ്പ് ഞാൻ പോയപ്പോ ഇല്ലായിരുന്നു
അവരും പറഞ്ഞ അവരങ്ങനെ പറ്റിക്കുന്നതാന്ന് എനിക്ക് തോന്നുന്നില്ല
മിക്കോറം കിടക്കാറുണ്ട് അങ്ങനെയൊക്കെ തന്നെയ കാരണം അത് ഞാൻ പറയാം ഞാനൊരു കടയിൽ നിന്നുകൊണ്ട് എനിക്കറിയാം കാരണം ന അവിടെ ഇരിക്കുന്ന ആവമ്പോഴരിക്കും പുതിയ സ്റ്റോക്ക് ആണെന്ന് കരുതി നമ്മൾ എന്തെടുക്കും പഴയ സ്റ്റോക്ക് തന്നെ എടുത്ത് കൊടുക്കും അപ്പൊ കസ്റ്റമർ ആരിക്കും അത് പുതിയ സ്റ്റോക്കാന്നാ പറഞ്ഞ അവരങ് മേടിക്കും പക്ഷെ അത് ശെരിക്കും പറഞ്ഞ അത് പഴയ സാധനം തന്നെയായിരിക്കും ഇങ്ങനെ വല്ലത ആരിക്കും ചിലപ്പോ പറയാനൊക്കത്തില്ല ഓരോ കടകളിലും ഓരോ രീതി ആയതുകൊണ്ട് ചിലപ്പോ
ആഹ എല്ലാടും എല്ലാരും ഒരുപോലായിരി കണം എന്നില്ലല്ലോ അവർക്ക് കച്ചവടം കിട്ടാൻ വേണ്ടി ചിലപ്പോ അവര് സത്യസന്ധമായിട്ട് നിക്കുവായിരിക്കും സത്യസന്ധമായിട്ട് നിക്കുന്നവരുണ്ടല്ലോ
ഒരു നൂറ് ഒരു വ ഒരു ശതമാനം ഒക്കെ ആൾക്കാര ചിലപ്പോ അങ്ങനെ നിക്കുന്നു ബാക്കി തൊണൂറ്റിമ്പതി ശതമാനം ഇങ്ങനെ ഒക്കെ തന്നയ ഈ ബിസിനസ്‌ ആയത് കൊണ്ടേ എല്ലാരും ആ ഒരു രീതിക്ക് മാർക്കറ്റിന്റെ രീതിക്ക് അനുസരിച്ചേ നിക്കത്തൊള്ളൂ ഒരിക്കലും അവർക്ക് നഷ്ട നോക്കത്തില്ല കാരണം പഴയ സാധനം ഇരിക്കുമ്പഴത്തേക്ക് ഇത് കമ്പനി അവർക്ക് നഷ്ട ടം വരത്തില്ലി അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്തായാലും കട
ആ കമ്മലും കമ്മലും മാലയും വളയും ഒക്കെ ആണെന്ന് തോന്നുന് നാട നാട്ട ചീത
അല്ല അതാ ഇരിക്കുമ്പോഴത്തേക്കും ഡാമേജ് ആവത്തില്ലേ ഒത്തിരി പഴയ ആവുമ്പഴത്തേക്ക് അവർക്ക് ഡാമേജ് വരും ചിലപ്പോ അയിന് കളർ ഒക്കെ പോവും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വരത്തില്ലേ ഇപ്പൊ വളയൊക്കെ ആണെങ്കിൽ ഈ ഇരുന്ന് ഇരുന്ന് വരുമ്പോഴത്തേക്കും എന്താ
കളറ് പോകുന്നൊക്കെ നമുക്ക് കാണുമ്പോ അറിയാലോ
ആഹ ചിലപ്പോ അവര് കളറ് മു
ഇങ്ങനെ നോക്കാൻ നിന്ന് കഴിഞ്ഞാ ഈ വന്ന കാലത്ത് ജീവിക്കാൻ ഒക്കത്തില്ല കുട്ടി ഉ നമ്മള് പോറ ത്തു പോയി ഫുഡ് കഴിക്കുന്ന എന്തെല്ലാ സാധനം എ എത്ര ദിവസമായതും എങ്ങനെ എങ്ങനുള്ളത് ഒണ്ടാക്ക തരുന്നന്ന് നമ്മള അറിയുന്നു
നമുക്കത് പോറത്ത് പോയി ഒരു സാധനം ഫുഡ് മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല വിശ്വസിച്ച്
ആ ഇതിപ്പ കൂടി പോയാ ഒരു വളയം മലയും തന്നെ അത് പൊ ട്ടി പോയ എടുത്ത് കളയും നമുക്ക് കൂടുതൽ ദോഷം കൂടി പോയാ പൈസ നഷ്ടമാവമായിരിക്കും അല്ല അത് നമുക്ക് നഷ്ടംഒന്നുമില്ലോ പിന്നെ ഉള്ളിലോട്ട് കൊടുക്കുന്ന സാധനങ്ങളൊ
ഇപ്പ അതുകാരണം ഞാനിവിടെ കൂടുതലായിട്ടും പുറത്തുന്ന് അങ്ങനെ ഫുഡ് മേടിച്ച് കഴിക്കാറില്ല അച്ഛനാങ്കിലും മേടിച്ചു തരാറില്ല ഇല്ല നമുക്ക് എന്ത് കൊതി തോന്നുമ്പഴേക്കും പറയുവാണെങ്കിൽ മാത്രം അല്ലാതെ ഇവിടുന്ന് പുറത്തന്ന് ഫുഡ് മേടിക്ക മേടിക്കത്തില്ല കാരണം അറിയാം അതിനത്തൊക്കെ ഉപയോഗിക്കുന്ന അവരെന്തോ രീതിക്കാ ഉപയോഗിക്ക അല്ലെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി തരന്നെന്ന് നമുക്ക് അറിയത്തില്ലോ ഓരോരു ഓരോത്തരും ഓരോ രീതിക്ക് ആയിരിക്കുവല്ലോ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ നമുക്ക് അവരെ വിശ്വസി എങ്ങും പോയി കഴിക്കാനും പറ്റത്തില്ല ഒരു സാധന മേടിക്കാനും പറ്റത്തില്ല ഇപ്പ ഈ പറഞ്ഞ ഫ്രൂട്സ് നട് നട്സ് ഇതിനകത്തെല്ലാം അതൊക്കെ തന്നെ സംഭവങ്ങള് പഴങ്ങളിലൊക്കെ എന്തൊക്കെ മായങ്ങളാ ചേർത്ത് വരുന്നത്
എന്ത് ചെയ്യനൊക്കും ലോകത്ത് ജീവിക്കാതിരിക്കാനൊക്കുവോ
പറ്റത്തില്ലല്ലോ ഇപ്പൊ ഞാൻ മുട്ട മേടിക്കുവേ വീട്ടിൽ മേടിക്കുന്ന മുട്ടയക്കണ്ടല്ലോ നമ്മളീ ഈ പുഴുങ്ങി പുഴുങ്ങി എടുക്കത്തില്ലേ പുഴുങ്ങി ഇരിക്കുമ്പോ നമ്മൾ നോക്കണം ആ മു മുട്ടേട അകത്തേ കുത്തി വെച്ച രീതിക്ക് മഞ്ഞൊരു കു ഡോട്ട് കാണാം ഞാനിതപ്പം ആലോചിച്ചതേ അപ്പൊന്നു ആലോചിച്ച് നോക്കിയേ ആ മുട്ടേടകത്തൊക്കെ മുട്ടയും ഡൂപ്ലിക്കേറ്റ് ഉണ്ട് നമുക്ക് അറിയത്തില്ലല്ലോ നമ്മള് നോക്കുമ്പോ ഓക്കെ കുഴപ്പമൊന്നും ഇല്ല നമ്മളീപൊരിച്ചെടുക്കുമ്പം നമ്മൾ അറിയുന്നില്ല പക്ഷെ ഇത് ഈ മൊട്ട
അകത്തോട്ട് ഒന്നും കുത്തിവെയക്കാനൊക്കത്തില്ല കാരണം മു മുട്ടയ്ക്കകത്ത് ഒന്ന് തട്ടിയാ പൊട്ടുന്ന മുട്ടയാണെന്ന് നമ്മുക്കറിയാലോ
അത് പറയട്ടെ അത് നമുക്കല്ല ഞാൻ പറയട്ടെ ഒറിജിനല് മുട്ടക്കാണ് ഈ തട്ടുമ്പോൾ തന്നെ പൊട്ടി പോകുന്ന സംഭവങ്ങളൊക്കെ വരുന്ന ഡ്യൂപ്ലിക്കേറ്റ് മുട്ടക്ക് ഒരിക്കലും പൊട്ടിപ്പോത്തില്ല ഇത് ഒർ പോലെ തന്നെയാണ് അവർണ്ടാക്കുന്നത് മനസ്സിലായി നമുക്കപ്പ അത് പറയാൻ പറ്റത്തില്ല അത് ഒർജി നാണോ ഡ്യൂ്ലിക്കേറ്റ് ആണോ ഒന്ന് നുത് ഇനി മേടിക്കുന്ന മുട്ട അങ്ങന ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കി പുഴുകി കഴിഞ്ഞട്ടെ അതിന്റെ ഏതെങ്കിലും ഒരു വശത്ത ഒരു കുത്ത് മഞ്ഞക്കറിലെ ഡോട്ട് ഇ അതായത് കുത്ത് വീണ കാണാൻ പറ്റും നോക്കിയാൽ മതിയ അത് ഞാനങ്ങനെ ഞാൻ കടക്കാരായിടത്ത് പോയി
മുട്ടയൊക്കെ ഇങ്ങനെ കൃത്രിമയിട്ട് ഉണ്ടാക്കാൻ ഒക്കൂമോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ അതെങ്ങനെ ഉണ്ടാക്കും ഓ അതൊക്കെ വെറുതെ എങ്ങനെ മുട്ട അടത്ത് ശരി പൊറത്തേ തോടു വല്ലും ചിലപ്പോ കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെക്കാനൊ അതിനകത്തെ ആ മഞ്ഞക്കരും വെള്ളക്കരും എങ്ങനെ വരും അത് എനിക്ക് എനിക്കറിഞ്ഞൂടാ അതിനെപറ്റി എനിക്കറിഞ്ഞൂടാ
ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ നീ ഒരു കാര്യം ചെയ് വീട്ടിലു മേടിക്കുന്ന മൊട്ട ഒരെണ്ണം എടുത്ത് പുഴുങ്ങി നോക്ക്
ങ്ങ എനിക്ക് അറിയാം കടേന്ന് മേടിച്ചത് ആ കടേന്ന് ഇവിടെ അങ്ങനെ മേടിക്കാറില്ല എനിക്ക് ആ ആ ഇവന് മോന് കൊടുക്കേണ്ടത് ഇല്ല വീട്ടിൽ നിന്ന് ഒരിടുത്ത് വളർത്തുന്ന കോഴിയുടെ മുട്ട മേടിച്ചോണ്ട് വരും ഇതിന് ഇടക്ക് അത് ആരും എടുത്തിട്ടില്ല ആ അതാരും എടുക്കത്തില്ല അത് മോന് മാത്രം കൊടുക്കേണ്ടത് കൊണ്ട് അത് എടു ത്തില്ല കടേന്ന് ഇപ്പോ രണ്ടു ദിവസിക്ക് മുമ്പ് മേടിച്ചത് എനിക്ക് തോന്നുന്ന് ഇന്ന് രണ്ടെണ്ണം അച്ഛന് കൊടു ഇങ്ങളന്ന് പോ ഇനി ഇരിപ്പ ഉണ്ടോന്ന് അറിയത്തില്ല ഉണ്ടെങ്കി ഞാനൊന്ന് നോക്കാം
ആ ഉണ്ടെങ്കില് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്
ഉം ഉം
ശരിന്നാ
ആ ശരി ഓക്കെ